ഹലോ
ഹലോ
ഹലോ ആഹ് എന്തൊക്കെയ വിശേഷം
എന്തൊക്കെയിണ്ട് താ സുഖന്നെ മതി വെട്ടാനിങ്ങ്
മക്കളോ ആണോ അത് ശെരി ആഹ് ഇന്നിപ്പോ സ്കൂളൊന്നും ഇല്ലല്ലോലെ കുട്ട്യാൾക്ക് ഉം കുട്ട്യാളൊക്കെ സുഖമായിട്ടിരിക്കണ
ആഹ് സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കളിക്കാൻ പോയിട്ടുണ്ട് രണ്ടാളും
അതെ അപ്പൊ അവര് ഉച്ചക്ക് വരുമ്പോഴേക്ക് മന്തിയൊക്കെ റെഡിയാക്കി വെക്കാലോല്ലേ.
ആഹ്
എന്താ എങ്ങനെ നീ എങ്ങനെ മന്തി വെക്കാറ്
മന്തി ഞാൻ ആദ്യം ചിക്കൻ
ഉം
മസാല പെരട്ടി വെക്കും ഞാൻ മന്തീക്ക് മന്തിപ്പൊടി യൂസ് ചെയ്യാറില്ല.
ഇല്ലേ
മന്തിപ്പൊടി ഉപയോഗിക്കൂല അതിന് പകരം ഉപയോഗി പിന്നെ നല്ല ജീരകം പൊടിച്ചതില്ലേ
ആ ആ
നല്ല ജീരകം കൊറച്ട്ത്ത്ട്ട് മിക്സിൽ നല്ലോങ്ങ്ട്ട് പൊടിക്കും അതന്നെണ് ശരിക്ക്നും മന്തിന്റെ ആ പൊടിന്റെ
പൊടി വര്ണലെ ആ
അത് ഇട്ടിട്ട് ഏ കൊറച്ച് കളർ നമ്മളെ മന്തിന്റെ ചിക്കന്ല് കൊറച്ച് കളർണ്ടാവല്ലോ.
ആഹ്
ഞമ്മക്കത് വേണ്ടാന്ന്ണ്ടെങ്കി നമ്മള് ഹെൽത്തി ആയിട്ടില്ല താണ്ന്ന്ണ്ടെങ്കില് നമുക്കത് ഒഴിവാക്കാം പക്ഷെ നമുക്കാ കളർ കണ്ടാലേ സമാധാനാവുള്ളൂ
ആഹ് അതാണ് ശെരിയാണ്
ഏ അപ്പൊ കളറും കൊറച്ച് ഏ
അയ്ൻ അധികടണ്ടാച്ചാമതി
ആ കൊ കൊറച്ട്ള്ളൂ തുള്ളി ഏ കൊറച്ച് മഞ്ഞപ്പൊടിം അതേ പോലെ മല്ലിചപ്പ്
ഉം
മല്ലിചെപ്പ് തി ഈ മന്തീക്ക്ൻക്ക് അത്യാവിശ്യം വേണട്ടോ
അതെ ആ ഞാൻ ഉ
അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് പിന്നെ ഒന്നോ രണ്ടോ സവാള ചതുരത്തിലരിഞ്
ആണോ ആഹ്
എന്നിട്ട് ആ ഇ ഈ സവോളെന്നും ഇപ്പടൂലട്ടോ ഞാന് മസാല കൂട്ടല് ഞമ്മളെ ഈ ഞാൻ പറഞ്ഞ മന്തിന്റെ ഏ മന്തിന്റെ അല്ല ഞമ്മളെ നല്ല ജീരക പൊടി മൊളക്പൊടിം മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഈ ഇഞ്ചി വെളുതുള്ളി ചത കിയതും കളറും തേച്ച് പിടിപ്പിച്ചിട്ട് മാഗി ക്യൂബ് ല്ലേ
അ ആ
മേഗി കട്ട അത് അതും ഇട്ടിട്ട് തേച്ട്ട് ഫ്രിഡ്ജിക്ക് വെക്കും ന്ന്ട്ട് സാധാരണ
ആ ഉം മസാലൊന്ന് പിടിക്കാൻ വേണ്ടിട്ട് ല്ലേ ആഹ് നീ തലേന്ന് വെക്ക്ണത് പെട്ടെന്ന് സ്കൂൾ പോകുമ്പഴേക്ക് റെഡിയാക്കാനാവും. ലെ സ്കൂൾ വേണ്ടഎല്ലാർക്കും പോണ്ടെ സ്കൂളിലേക്ക്
ആ അ ഇനി അങ്ങനെയല്ല ഇന്ക്ക് ചിക്കന് മസാല പിടിക്കാന് മൂ തലേന്നാക്കി വെച്ചാല് പിറ്റേന്ന് നമുക്ക് ഇട്ത്താണ്ട് നല്ല ഏ സൂപ്പറായിട്ട് വേണ്ടാക്കാം.
ആഹ്
മറ്റേത് മസാല പിടികാല്ലൊരു ടൈംമമ്മക്ക് കിട്ടൂല ആ സോഫ് ആ സോഫ്റ്റും വരും. റ്റ് സുർക്കിം അതേപോലെ ഏ നാരങ്ങനീരൊക്കെ കൊറച്ച്റ്റി
അ ആഹ്
ന്ന്ട്ട് പിറ്റേന്ന്ട്ത്ത്ട്ട് ഞാനയ്ക്ക് സൺഫ്ലവർ ഓയില് നമ്മളെ ഫ്രൈ പാൻക്ക് പാർന്ന്ട്ട് അതില് കൊറച്ച് സു. സവോള വയറ്റീട്ട് ക്യാപ്സിക്കോമൊളകില്ലേ അ അതും ചതുരത്തിലരിഞ്ഞിട്ട് ഈ ചിക്കനൊന്ന് തിരിച്ചും മർച്ചുട്ട്ട്ടൊന്ന് മൊരിയിച്ചെടുക്കും ഫുള്ള് ഫ്രെയിമിൽ ഇട്ടിട്ട്
ഉം ഉം
എന്നിട്ട് ഞമ്മളാ റൈസ് അപ്പോത്തിനും റൈസ് അടെ തളപ്പിച്ച് ഊറ്റണം ഈ ചിക്കൻ അല്ലെങ്കിൽ ചിക്കൻ ഒന്ന് മൂടി വെച്ചിട്ട് റൈസ് വേവിച്ചാലും മതി
മതി ആഹ അപ്പൊ അത ഈ റൈസിലേക്ക എന്തെങ്കിലുമൊക്കെ ഇടോ
റൈസിലേക്ക് ആ ആ ആഹ് മസാലപ്പൊടികൾ ഇടൂല നമ്മള് തളപ്പിച്ചു കു ആ ആഹ് ആഹ് അത് അത് മൂന്ന ഇടും എലക്കായും പട്ടിയും പൂവും ഇട്ടിട്ട് ആഹ ഉപ്പ്ട്ടാണ്ട് ഒന്ന് തളപ്പിച്ച് ഊറ്റിട്ട് സൺഫ്ലവർ ഓയില് ഈ വെള്ളത്തിൽ
ആഹ് ആ അരി വിട്ടു പിടിക്കൻല്ലേ ഒട്ടി പിടിക്കാതെ ഉ
എന്നിട്ട് ഈ ഇതിന്റെ നുറുക്ക് ഈ ചിക്കന്റെ നുറുക്ക് ഇത് ഊറ്റിയിടും നല്ല പാകത്തെ ബേവാണ് ബേവേറിയാല് പിന്നെതിലൊന്ന് ഒന്നുകൂടി ഒന്ന് വേവാവണ്ട്
ആഹ്
അപ്പൊ അത്രണ്ടാവണ്ട അങ്ങനെ ഒന്ന് പാകത്തെ വേവിന് ഊറ്റിയെടുക്കു അതിന ശേഷമാണ് പിന്നെ നമ്മളെ കുറച്ച് കളറ് ഞാനന്ന് വള്ളത്തിൽ കൽക്കും മഞ്ഞപ്പൊടിയും വള്ളത്തിൽ കൽക്കും രണ്ട് രണ്ട് വെള്ളം ഉണ്ടാക്കും ഒന്ന് കളറും വെള്ളവും
ആ രണ്ട വള്ള വെള്ളത്തി കൽക്കുവോ
ആഹ എന്നിട്ട് ഈ ചോറിന് മുകളിലൂടെ ഞാൻ ചോറിന്റെ മുകളില് കുറച്ചിങ്ങനെ ഊ റ്റി ഇടുമ്പോ നമ്മള് ഞാൻ നേരത്തെ നല്ല ജീരകം പൊട്ടിച്ചച്ചുന്ന് പറഞ്ഞില്ലേ ആ പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും
ഉം
അതെങ്ങനെ എടേല് ഡെലേ ഡെല ഇങ്ങനെ കുരുമുളക് മക്കൾ കുരുമുളക് കടിച്ച പണിയാണ് അപ്പൊ കുരുമുളകിന്റെ മണി ഇടുന്നതിന് പകരം ഈ പൊടിച്ചത് ഞാൻ
പൊടിയടലേ ആഹ
കാരണം മക ന്റെ മോൻ വേഗം കടിക്കും കുരുമുളക് കടിച്ചാ പിന്നെ ഓൻ കരഞ്ഞിട്ട് വെയ്
ആഹ
അത് വിചാരിച്ചിട്ട് ഞാന് ഇങ്ങനെ ചെയ്യാ
ചട്ട് ചെ
ആ പൊടിച്ചിട്ട് അങ്ങനെ വിതറി കൊടുക്കും എന്നിട്ട് മുകളില് ഈ വെള്ളം നമ്മള് ചാറ് വരക്കൂലേ ക്രോസ് ആയിട്ട് ന്ന്ട്ട്
ആഹ് ആഹ
ആ അങ്ങനെ പാർന്ന് കൊടുക്കും പിന്നെ ക്രോസ് ആയിട്ട് റെഡ് കളർ വെള്ളുവും അ ഏ മഞ്ഞപ്പൊടി കലക്കിയ വെള്ളവും ആഹ് അങ്ങനെ അങ്ങനെ അത് പാർന്നിട്ട് പച്ചമുളക് എടുത്ത് കീറിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കു
കൊത്തി കൊടുക്കും ആ അതിന്റെ നെട്ടി കളയാതല്ലെ വെക്കാ
ആ നെട്ടി കളയാതെ അയ്ക്ക് ഇങ്ങനെ ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് മാത്രം
ആഹ അങ്ങനെ ആ
അയിന് ശേഷണ് നമ്മളെ സ്മോക്ക് വേണല്ലോ എന്തക്കൊരു സ്മോക്ക് വേണല്ലോ അപ്പൊ എനിക്കിവിടെ അടു ല്ലാത്തിനോട് സ്മോക്ക് ഇണ്ടാക്കാൻ ഞാൻ ഒരു ചെരട്ട എടുത്തിട്ട് ഈ ഗ്യാസിന്മേലങ്ങ്ട് വെക്കും എന്നിട്ട് നമ്മള് ഈർക്കി ഉപയോഗിച്ചാണ്ട് ആഹ് കത്തിച്ചത് നല്ലൊരു പാത്രത്തിക്ക് ഇറക്കി വെച്ചിട്ട് അയ്ക്ക് സാവോളന്റെ തൊലിയിടും
ആഹ്
എന്നിട്ട് അയ്ന്റെ മുകളില് സൺഫ്ലവർ ഓയില് ച്ചിട്ട് അങ്ങ്ട് മൂടി വക്കും
ആഹ് അങ്ങനെ ചെയ്യണേല്ലേ
ആഹ്
ഉം ഞാന് വെക്കണത് വേറൊരു വെറൈറ്റിയാണ്
ഏഹ്
ഏഹ് എളുപ്പ ആഹ് അതെന്താന്നറിയോ ഞാന് എളുപ്പാണ് നീ അങ്ങനൊന്ന് ചെയ്ത് നോക്കേണ്ടീ ഈ പണിയൊന്നുല്ല നമ്മള് കടേന്ന് വാങ്ങുന്ന പോലെയാവും ചിക്കൻ കഴുകിട്ട് ആഹ് ചിക്കൻ കഴുകി വാരിട്ട് പിന്നെ നമ്മള് മാഗി ക്യൂബും അതിനാത്ത് വേറെ ഉപ്പിട്ടണ്ട കാരണം ഈ മാഗിലിണ്ടാവും മാഗി ക്യൂബിൽ ഉപ്പുണ്ടല്ലോ
ആഹ് അല്ല എന്നാലും കൊറച്ച് ടണ്ടി വരൂലേ
ഞാന് അ നിങ്ങള് കൊറെ പേരുണ്ടായിന് ഇടേണ്ടി വരും ഞാന് കുറ ഛെള്ളൂ അപ്പൊ രണ്ട് കട്ട ഇടുമ്പം ഞാൻ എടുക്ക്ണ ചിക്കനൊക്കെ ആ ഉപ്പ് മതിയാവാറുണ്ട്
ആഹ് അപ്പൊ ആഹ് ഞ
നമ്മള് തിരുമ്പി വച്ചിട്ട് ഒന്ന് നാവെച്ച് നോക്കുമ്പോ ഉപ്പ് കുറവാണെങ്കില് ആഹ് അങ്ങനെ ചെയ്യാം മാഗി ക്യൂബും ചിക്കനും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് നല്ല പേസ്റ്റ് ച്ചി അരച്ചത് അതൂടുക പിന്നെ ഈ കളർ ഇട്ടിട്ട് നാരങ്ങ നീരും പിഞ്ഞിട്ട് ന്നെ ഒരു പത്ത് പതിനഞ്ചോ ഇരുപത് മിനിറ്റോ അതങ്ങോട്ട് അടച്ചു വെ ക്ക അത്രള്ളൂ ചിക്കനും മാഗി ക്യൂബും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും പച്ചമുളകൊന്നും വേണ്ട ഇഞ്ചിം വെളുത്തുള്ളി പേസ്റ്റും നാരങ്ങാനീരും നല്ലോ തിരുമീ ട്ട് അതൊന്ന് മാറ്റിവെക്ക അത്ര പണിയുള്ളൂ പിന്നെ നമ്മള് അടുപ്പില് പിന്നെ എന്താ ഒരു കുക്കർ ഞാൻ കുക്കറിലാ വേ ക്കാർ കുക്കറ് അടുപ്പേ വെച്ച് സൺഫ്ലവർ ഓയിൽ ഓയിക്കാം അത് അത്യാവശ്യം ഒഴിക്കണം മ് ഒരു ആഹ് കുറച്ച് ആ നിലം മൂടുന്ന ൻ്റെങ്ങാണ് കുറച്ച് മേലേക്ക്
ഞാ ഞാനെന്താ ചെയ്യല് ഈ സൺഫ്ലവർ ഓയില് ഞാൻ ഒയിച്ചാലും ഞാൻ അയിന്ന് ലാസ്റ്റ് മുക്കിടുക്കും
ആഹ് അതൊക്കെ ഞാൻ പറഞ്ഞരാം അങ്ങനെ തന്നാ എന്നിട്ട് അത് ഒയിക്കാ ആഹ് ഒയിക്കാന് എന്നിട്ട് ഒഴിച്ചിട്ട് പിന്നെ നമ്മളാദ്യം ഒരു പാത്രത്തിലേക്ക് കുക്കർ അടുപ്പേ വെക്കുമ്പോം തന്നെ ഒരു പാത്രത്തിലേക്ക് ഇച്ചിരി നല്ല ജീരകം ഇച്ചിരി വലിയ ജീരകം മല്ലി പച്ചമല്ലി പച്ചക്കുരുമുളക് പിന്നെ ഗ്രാമ്പു ഏലക്ക പ ട്ട പിന്നെ ആ സ്റ്റാറുണ്ടല്ലോ ജാ ജാതിപത്രി അതും എടുത്തിട്ട് ഈ കുക്കർ അടുപ്പേ വെച്ചിട്ട്ത് ചൂ ഉണക്കനാരങ്ങയും വേണം ഈ എണ്ണ ചൂടാവുമ്പോ അതിനാത്തേക്ക് ഇടാ ഇതൊക്കെ അയിലിട്ടിട്ട് അതൊന്നാണ് കരിയരുതിട്ടോ ആ ഇടണ സമയത്ത് നമ്മള് കു ആഹ് കുക്കറൊന്ന് മേലേക്ക് പിടിച്ചിട്ട് ഇതിട്ടിട്ട് പിന്നെ നമ്മളീ ചിക്കൻ കൂട്ടി വെച്ചില്ലേ അതും ഇതിനാത്തേക്ക് ഇടുക
ആഹ് ആഹ് ആഹ് ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടീട്ട് ഓക്കെ
ത്തക്കിട് പിന്നെ കുക്കർ അടച്ചിട്ട് ഒറ്റ വിസില് ഒറ്റ വിസില്
അങ്ങനെ അവത് പൊട്ടിത്തെറിക്കോ ഏ
ഒന്നും ആവൂല്ല ഒന്നും ആവൂല്ല നമ്മള് പോര് നമ്മുടെ കടേന്ന് വാങ്ങുന്ന പോലെയാണേ
അപ്പൊ നല്ലോം മൊരിയും ചെയ്യൂലേ
ആഹ് മൊരീം ചെയ്യും ഒരു പ പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോണ്ട് മങ്കി മന്തി റെഡിയാവും വ ആഹ് പിന്നെ അത് പിന്നെ എന്താറിയോ കൊറച്ച് എണ്ണയും മതി പിന്നെ ചിക്കൻന്ന് വെള്ളെറങ്ങൂലോ ആഹ് ആഹ് അപ്പൊ ഒരൊറ്റ വീസില് അത്ര പണിയുള്ളൂ പതിനഞ്ച് മിനിറ്റോടെ പരിപാടി കഴിയും ഒരൊറ്റ വിസില് ഓഫ് ആക്കിയിട്ട് പിന്നെ നമ്മളെന്തെയ്യാ അടപ്പ് തുറന്നിട്ട് പിന്നെ ഇത് ഇത് കുറച്ച് വെള്ളോം എണ്ണേം കൂടിയാണല്ലോ പ്പത് അത് കൊറ ചൊരു പാത്രത്തേക്കും ഒഴിച്ചു കൊറച്ച് ഒഴിച്ച് വച് ച്ചിട്ട് അപ്പൊഴേക്കും നമ്മള് അടുപ്പേല് ചോറ് വേവിക്കണം ബസുമതിയരി ഈ പറഞ്ഞ പോലെ നമ്മള് ഓയില് മാത്രം ഓയില് ഉപ്പും മാത്രം വെച്ചിട്ട് അത് വേവിച്ചിട്ട് നല്ല വേവാവ്വണംട്ടോ ഫുള്ള് വേവാവണം അതിനകത്ക്കൊന്നും ഇടണ്ട മസാല ഒന്നും ഇട്‌ ടണ്ട ഉപ്പും വേണന്ന്ണ്ടെങ്കിൽ കൊറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചിട്ട് അത് വേവിച്ചിട്ട് നല്ല ഫുള്ള് വേവായിട്ട് വെള്ളം വാർത്ത് കളഞ്ഞിട്ട് നമ്മളി ചി ക്കനില്ലേ കുക്കറിന്റെ മേലേക്ക് ചോറ് തട്ടാം
ആഹ്
ആ ചോറ് തട്ടിട്ട് പിന്നെ നമ്മള് എന്താ ഈ മാറ്റിവെച്ച ത്ത ഓയിലുണ്ടല്ലോ ഇതിന്നെടുത്തെ അത് ഇതിന്റെ മുകളിലേക്ക് ഒഴിക്ക പിന്നെ നമ്മൾ ഈ സ്മോക്ക് ഞാനങ്ങനെ കടേന്ന് വാങ്ങി വെച്ചിരിക്കാണ് ഒരു പേക്കറ്റ് ഉം ഇതുണ്ടല്ലോ ചെറിയ അറുപത് രൂപള്ളൂ ആ പേക്കറ്റിന് ആഹ് അതെ ആഹ് അത് ഞാൻ വാങ്ങിട്ട് രണ്ട് വർഷായി ഇപ്പോളും അത് അതേപോലുണ്ട് പ്പളേ ഒരു കട്ടക്കൊല്ലേ നമ്മള് എടുക്കുന്നുള്ളോ അതീന്ന് ആഹ് അത് ഞാൻ കളയാറാണ് ഉച്ചായ തോന്നും വെഷ അതിന്റെ ആവശ്യല്ല്യ നമ്മളൊരു അറു അറുപത് രൂപേന്റെ വാങ്ങ്യാല് നമ്മു
അപ്പൊ കൊറെ കാലത്തേക്ക് ഇണ്ടാവൂലേ ഒക്കെ ആ
ആഹ് നമ്മളൊരു കട്ടൊക്കല്ലേ എടുക്കുന്നുള്ളൂ അപ്പൊ നമ്മളി ചോറ് വേ ക്കാൻ വെക്കുമ്പോ തന്നെ ജസ്റ്റ് ആ ഗ്യാസിന്റെ താഴെ ഒന്ന് വെച്ചോടുത്താൽ മതി ഇത് കണലായി കിട്ടും ചോറ് വെൻ വെന്ത് വേവ് പ ഉം ഫുള്ള് വേവാനാണ സമയത്ത് വെച്ചാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ കണല് പോവൂലേ
ആഹ് ഓക്കേ
ത് നമ്മളത് വേവിച്ചിട്ട് ആ കണല് കണലെടുത്തിട്ട് ഈ ചോറിന്റെ മേലേക്ക് ഒരു പാ ത്രത്തിലേക്ക് കണല് വെച്ചിട്ട് ചോറിന്റെ മേലേക്ക് വെച്ചിട്ട് കൊറച്ച് സൺഫ്ലവർ ഓയില് അയ്ലോ അയ്ലോട്ട് ഒഴിച്ചിട്ട് ആ പൊകങ്ങട്ട് വരുമ്പോൾ കുക്കറണ്ട് അടക്ക
ഓക്കെ
അത്ര പണ്യോള്ളൂ കച്ചമുളക് വേണന്നുണ്ടെങ്കിൽ മുകളില്
കൊറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടില്ലെ ഞാൻ ഈ ചോറിന്റെ മൊകൾ കൂടെ ഒഴിക്കണോ
ങ്ങനെ വെക്കാ എങ്ങനെ ആ അതാദ്യം ചോറിലേക്ക് ഒഴിച്ചിട്ട് വേണം നമ്മളി സ്മോക്ക് വെക്കാന് ആ പാത്രയിന്റെ മേലേക്ക് വെക്
ആഹ് ഓക്കെ ഓക്കേ ഓക്കെ ആഹ്
ആഹ് ന്നിട്ട് പിന്നെ ഈ പിന്നെ പൊകണ്ട് വരുമ്പോ നമ്മള് കുക്കർ അടച്ചിട്ട് പിന്നെ ഗ്യാസ് തീ കത്തിച്ച് ച്ചിട്ട് നല്ല പോലെ കത്തിക്കരുത് ഒരു പിന്നെ മീഡിയം അല്ല പിന്നെ സ്‌മോ അങ്ങനെ മീഡിയത്തിൽ വെച്ചാ മതി ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മള് കത്തിച്ചിട്ട് എന്ത്യ്യണം അങ്ങനെ എടക്ക് പോയിട്ട് ഇത്ങ്ങനെ ഓ ഗ്യാസ് എയറ് വരണുണ്ടോ നോക്കാ അമ്മൾ വിസിലടി ക്കാൻ സമയത്തൊരു സൗണ്ട് വരുമല്ലോ ആഹ് അങ്ങനെ വരുന്ന വിസിലടിക്കാൻ നിക്കണ്ട വിസിലടി ക്കാൻ നിക്കുമ്പോ ചെലപ്പോ കരിയാൻ സാധ്യതണ്ട് അപ്പൊ അങ്ങനെ നോക്കണം സിമ്മാ കീട്ട് ഇങ്ങനെ എടക്ക്‌ങ്ങനെ പോ ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കുമ്പോ അത് എയറ് കേറിട്ട്ണ്ടാവും അയ്ലേക്ക് അപ്പണ ഓഫ് ആക്കിടാ പിന്നെ നമ്മള് ചോറെപ്പളാണോ കഴിക്കണത് അപ്പൊ ഒരു ശെരുവ ക്ക്‌ട്ടിട്ട് കുക്കർ ഇങ്ങനങ്കട്‌ മറിച്ചിട്ട് ഇങ്ങെടുത്താല് നമ്മള് കടെന്ന് ഓഡറെയ്യിണ ബിരിയാണി തന്നാവും
മന്തി
മന്തി ആഹ് ബിരിയാണി മന്തി സോറി പിന്നെ അത് മക്കളൊക്കെ സ് കൂളിൽ കൊണ്ടോയത് ഉമ്മച്ചി ഇണ്ടാക്കിയതാ ഇത് ഇങ്ങള് കടെന്ന് വാങ്ങി വെറുതെ പറയാ ഇങ്ങള് കടേന്ന് വാങ്ങിയതാ പറയും
ഹൈവാ ഇന്നാ ഒന്ന് ഇണ്ടാക്കി നോക്കെണം അയിന് ഞങ്ങെക്ക് വേറെ വിഷയം ഇണ്ട് ഞങ്ങക്ക് വീട്ട്‌ൽ പറ്റും
ആഹ് സമയണ്ടെങ്കി വിൾ ഏഹ് വെക്കാൻ സമയെത്ത് ഡൗട്ട് ഇണ്ടെങ്കി വിള്ച്ചോളെണ്ടി എന്ക്കൊരു കോള് വെര്ൺണ്ട് ഇട്ടോ
ആഹ് ഓക്കെ ഓക്കെ